ഹലോ ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ഉം സുഖാണോ
ആഹ് സുഖവാ മറ്റേ ടൈപ്പറൈറ്റ് ന് പോണു
ആ ഉം
എന്തായിന്നു
ഞാനിപ്പോ ഏഹ് ഡിഗ്രി ചെയ്യാൻ പോന്നു
ഡിഗ്രിയ പ്ലസ് ടു കഴിഞ്ഞട്ട
ആഹ് ആഹ് ഉം ഫുഡ് ആ ഫുഡ് കഴിച്ചില്ല കഴിക്കണം ശ ഞാൻ കൊറച്ചുനേരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഒരു പാലായാച്ചന വരെ പോയിരുന്നു അപ്പൊ അത് കഴിഞ്ഞട്ട് വന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോ എണിച്ചേള്ളൂ
ആഹ ആഹ ആഹ
ഉം നീ കഴിക്കണം ഫുഡൊക്കെ കഴിക്കണം അടെ കഴിച്ചോ ഫുഡൊക്കെ
ആ ഞാന ഇ നേരത്തെ അഴിച്ചു പക്ഷേ അപ്പോ ഉച്ചച്ച് നേരത്തെ അഴിച്ചതാ പത്ത് മണികയിങ ഞൻ കഴിക്കാറുള്ളത്.
ആഹ ആഹ്
ഉമ് പിന്നെ വേറെന്നാ വിശേഷം
ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യെ പല് കച്ചലിനെക്കെ പോയി. അതായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങൾ ഫ്രണ്ടിന്റെ ആരോ അപ്പൊ ഇങ്ങനെ പ്ലസ്ടുരെ പഠിച്ച പിള്ളേരെ എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരെയും ഒന്നുട ഒന്ന് കണ്ട് എല്ലാരും ഇപ്പോ ഓരോന്നിനൊക്കെ പഠിക്ക ആഹ ആഹ് അപ്പൊ പിന്നെ എല്ലാരും ഇന്ന് ഓരോന്നരൊക്കെ പോവല്ലേ?
ആഹ് ആഹ് ആഹ
ഉ അങ്ങനെ ലാസ്റ്റ് എല്ലാരോടൊക്കെ ഒന്നും മീറ്റ് ചെയ്തു.
ആഹ് ഡിഗ്രി എന്തുവ എങ്ങനെ ഡിഗ്രി മറ്റേ ഡിസ്റ്റൻറാ
അല്ലല്ല അല്ലാതെ ഹ് ബികോം ചെയ്തിട്ട്. അതിന്റെ കൂടെ കോഴസ് എടുത്തു പടിക്ക
എവിടെ അഡ്മിഷൻ എടുത്തോ
ആ ഞാൻ എറണാകുളത്ത്.
ന്ന് തുടാ ക്ലാസ് ക്ലാസ് തുടങ്ങിയാ
ക്ലാസ് തുടങ്ങിയിട്ടില്ല കഴകി ഈ മന്ത്. ലാസ്റ്റ് വീക്കൊക്കെ ആവുമ്പോ കാണും
ആഹ്
ഉമ് നേരത്തെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു അപ്പൊ എന്റെ കൂടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവക്ക് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയതൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ബാച്ച് ആഹ് ആഹ് അപ്പൊ പിന്നെ ബാച്ച് മാറ്റിട്ട് ഇപ്പ പുതിയ ബാച്ച് നീ ഈ മന്ത് ലാസ്റ്റ് ആവും പക്ഷെ ഉ ഉം
പ്ലസ് ടു എവിടെ പഠിച്ചു
പ്ലസ് ടു ശങ്കരവലം.
സയൻസാ
അല്ല കോമസ്
ഉമ്
ഉമ് എന്തായിരുന്നു എടുത്തത്
ഞാനും പ്ലസ്ടു കോമേഴ്സ് ആയിരുന്നു
ആണാ ഉ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു.
ആഹ് എന്താ അടുത്ത അവിടെ
ഞാൻ മറ്റേ സ്റ്റെനോഗ്രാഫർ
ആ എങ്ങനെ ഉണ്ടായിരുന്നു.
ഇച്ചിരി പാടായിരുന്നു ഷോർട്ടാന്റെ ഒക്കെ ഇച്ചിരി പാടാ
ഓഹ്
അപ്പൊ അതി അതിന്റെ ഇത് തന്നെ ലോവറ് ഹയർ ഇപ്പ ഇ എടുത്തോൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലോവറാ.
ഓഹ് ഓഹ് ആഹ് അപ്പൊ അതിനെ വേസ് ചെയ്തിട്ടാണോ അതു പോയത്
ആണ ണ്ത്
ഉം
ഉമ് വീട്ടിൽ ആരൊക്കെയ ഉണ്ട്
വീട്ടില് ഞാനും, അച്ഛനും, അമ്മ, ഒക്കെുണ്ട് ഞങ്ങളെ ഉള്ളു.
ഞങ്ങള് മൂന്നേര് ഒറ്റ മോളാ
ആഹ് ഞാൻ ഒരാളെ ഉള്ളു
ആഹ് ഇവിടെ ഉമ്മ, പാപ്പ മൂന്ന് അനിയത്തിമാര് എനിക്ക് തഴെ രണ്ട് അനിയത്തിമാരുണ്ട്
ആഹ് ആഹ് ഉം എല്ലാരും പഠിച്ചോണ്ടിരിക്കാണോ?
ആഹ് രണ്ടു പേരും പഠിക്കുവാ.
ഉം
ഉം. പിന്നെ ആഹ് രണ്ട്പേരും ക്ലാസ് തുടങ്ങി എനിക്കും ക്ലാസ്ണ്ട് രാവിലെ പോണം. പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോത്തേക്കും.
ആഹ് ആഹ് ആഹ്
ന്ത് ട്ടാസ്ക് തൊടങ്ങിയതേ ഒള്ളാേ വിളിക്കാൻ
കേട്ടില്ല ടാസ്ക് ത് ടാസ്ക് എന്ത് ഞാൻ. ഇതിന് മുമ്പ് ഇങ്ങനെ കൊറച്ച് ചെയ്തിട്ട് ന്ന പിന്നെ അത് കയ്ഞ്ഞിട്ട് പിന്നെ അത് പോയി പിന്നെ ഇപ്പഴാണെന്ന് വന്നത്
എത്രെണ്ണായ്?
എന്റിപ്പം പതിനെട്ട്
നാളെയാ ലാസ്റ്റ് ഡേറ്റെന്ന് പറഞ്ഞെ അതാ ഞാൻ ചോയ്ച്ചെ തീർന്നോന്ന്
നാളെ അല്ലല്ലോ മറ്റന്നാളല്ലേ
നാളെ അഞ്ചല്ലേ നാല്
നാളെ നാല്
ആഹ് വിളിച്ചു കേൾക്കാൻ പറ്റത്തില്ലന്ന് തോന്നല്ലോ.
നോക്കാം ട്രൈ ചെയ്യാം.
ആഹ് കുത്തിയിര്ന്ന് മാക്സിമം എത്രെ പേരെ വിളിക്കാന്ന് വെച്ച അത്രെ അഞ്ചേരെ വിളിക്കാല്ലാരും തീർന്നാ വിളിച്ച് തീർക്കണം അങ്ങോട്ടങ്ങ് വിളിച്ച് തീർക്കണം
ഹാഹ് ഉം
ഉം എൻക്ക്നി അഞ്ചെണ്ണ അങ്ങോട്ട്ണ്ട് വിളിച്ചു തീർക്കാനുണ്ട് ഓരുത്തരോട് ചോദിച്ചപ്പ താ ഫ്രിയാവ്മ്പം വിളിക്കാന്ന്ങ്ങെനാവും
ആഹ് ആഹ് ആഹ് പിന്നെന്താ ഉം
പിന്ന ഇവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു മഴയൊക്കെ ഉണ്ട?
മഴ ആഹ് ഇവിടെ രാവിലെ ഉണ്ടായിര്ന്ന് രാവിലെ നല്ലോണം മഴ ഉണ്ടായ്ര്ന്നു പിന്നെ അത് കയ്ഞ്ഞ്ട്ട് മഴയൊന്നും ഇല്ലാര്ന്ന് പിന്നെ ഇവിടെ മൊത്തം ഇവിടെ പൈപ്പിന്റെ കൊർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിര്ന്നെയായ്ര്ന്ന് അപ്പൊ ഇങ്ങനെ കുഴിച്ച് പ്പ അങ്ങനെ കൊറേ ന്ന് വെച്ചാ കൊറേ വെള്ളവും ഇതുവൊക്കെ ആയി ഇങ്ങെനെ ഫ്രണ്ടിലങ്ങനെ ഇങ്ങെനെ ചെളിയായി കെടക്ക അപ്പൊ പിന്നെ മഴയും കൂടെ പെയ്തപ്പഴത്തേക്ക് അതൊരു പരിവായ് പിന്നെ അത് കയ്ട്ട് പിന്നെ മഴയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായ്ര്ന്ന് ഞാൻ പിന്നെ ഇവിടെ ഇല്ലായ്ര്ന്ന് പോയിട്ട് വന്ന
ആഹ് ആഹ് ആഹ് ആഹ്
അഹ് പെയ്യാന്ന് പേടിച്ച് കൊടെക്ക ആയിട്ടാ പോയരുന്നു പക്ഷെ. മഴ പെയ്തില്ല ഊം ഉം പക്ഷേ രാത്രിയിലൊക്കെ നല്ല മഴ ഉണ്ടന്ന് തോന്നുന്നു. ആഹ്
എന്തുവാടാ പർഞ്ഞത്
രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടെന്ന് തോന്ന്ണ്‌ണ്ട്
ആഹ് ഇന്ന് രാവിലെ ഒര്മാതിരി കെടെ മങ്ങി കെടെന്നെ ആയിര്ന്ന്
ഉം ഉം
ഉം താവ്യതെടെയും കാവ്യെടെക്കെ ആരാ കൊച്ചച്ചെന്റെ മോളോ? ആഹ്
ഉം പിന്നെന്താ
പിന്നെ വേറെ എന്തുവ
ആം
പിന്നെ വേറെയാണോ വിശേഷം സ്പെഷ്യലായിട്ട്. സ്പെഷ്യലായിട്ടൊന്നും ഇല്ല
ആഹ് ഉം
മീനക്കെന്താ കിട്ടി
മീൻ ചൂട
ഇതക്കത്തന്നെയാണ് എല്ലാടെ ഇവിടെ രണ്ടൂസം കൊണ്ട് ചൂടയാ
ആഹ് അതിപ്പം ഈനിപ്പം ഒന്നും നല്ലോണംല്ലല്ലോ വരുന്നത് ഇപ്പം അതേ ഉള്ളൂന്ന് കൊഴപ്പില്ലാതെ കിട്ടും അതിവിടെ ഉം
തോന്ന് മീന്.
പിന്നെ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കാനായിട്ട് പോന്നെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാരുന്നു. അപ്പഴത്തേക്ക് ഇങ്ങനെ കൊള് വന്ന് മം
ഞാൻ മിക്കവാറും വിളിച്ചിട്ടാ കഴിക്കുന്നെ എനിക്ക് ഇന്ന് അയിന് പ്പ വിചാരിച്ച് ഇന്ന് കഴിച്ചിട്ടിരിക്കല്ലേ ഞാ ഉമ്മ വന്ന് നൂറ് വട്ടം വിളിക്കും കഴിക്കുന്നില്ലേ അപ്പ ഇങ്ങനെ ആരെലക്കെ വിളിച്ചു പത്ത്മിന്ട്ടായി
പത്ത് പതിനൊന്ന് മണി വരെയുള്ളെ അപ്പഴത്തേക്ക് പച്ചരവ് പത്ത് മണി പത്തേകാല് വരേ ഉള്ളു വിളി പിന്നെ കുറച്ച് ഇൻസ്റ്റെ കളിച്ചോണ്ടിരിക്കും പിന്നെ വിളിക്കത്തില്ല നാളെ വിളിക്കാന്ന് പറഞ്ഞ് വെക്കും
ഓഹ് ഓഹ് മം
ഉം
മം മം വാപ്പി എന്ത് ചെയ്യുന്നു
ആച്ച ഗൾഫില
ആഹ് ഉം
ആഹ് ഉമ്മ ഇവിടെ ഉണ്ട്. ഉമ്മാക്ക് ജോലിയൊന്നുംല്ല
ആഹ്
അങ്ങനെ അച്ഛൻ നാട്ടിലാന്നാ ഗൾഫിലാന്ന?
ഇവിടെ വന്ന
നാട്ടില അമ്മക്ക് ജോലിയല്ല
ഉം അമ്മയ്ക്ക് ജോലിയൊണ്ട്. അമ്മ നേഴ്സ
നൈസ്യ
ഉം
ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു
ഇവിടെല്ല അമ്മ വർക്ക് ചെയ്ന്നത് അമ്മ ബാംഗ്ലൂരാ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഏഹ് ലീവിനായിട്ട് വന്നിരിക്
ഇപ്പൊ ലീവ്ള് ഇവിടെ ഒണ്ട നാട്ടിലൊണ്ട
ആഹ് ഇപ്പോണ്ട്
അപ്പൊ നിങ്ങള് ആര്ടെ കൂടെ നിക്കും അമ്മയില്ലാത്തപ്പം
അമ്മയില്ലാത്തപ്പോ ഞങ്ങള് ഇവിടെ അച്ഛനും ഞാനും ഇവിടെ അടുത്ത തന്നെയാണ് അച് ആഹ് ഇവിടെ അടുത്ത് തന്നെയാണ് അച്ഛന്റെ വീട്
ആഹ്
ഓഹ്
അപ്പൊ ഇനി ഇയാളൂടെ പോകുമ്പോ നിങ്ങട അച്ച ഒറ്റക്കാവൂല്ലേ
ആഹ് പക്ഷെ ഇവിടെ എല്ലാരും ഒണ്ടല്ലോ
ആഹ് കൊഴപ്പില്ല.
മം പിന്നെ ലീവൊക്കെ കിട്ടും ആന്ന് പക്ഷെ അമ്മ ഇപ്പോ ബാംഗ്ലൂരാരുന്നു അപ്പൊ പിന്നെ ഞാനവിടെ പോകുന്നോണ്ട് അമ്മയെ അവിടെട്ട് മാറ്റിയേക്കാ അപ്പ പിന്നെ ഞങ്ങളവിടെ ഒരുമിച്ചാരിക്ക് ക്കും പിന്നെ വരുമ്പോ രണ്ടുപെരും ഒരുമിച്ചൊക്കെ വരും അങ്ങനെ
ആഹ് ആഹ് അപ്പെന്താ അമ്മക്ക് എറണാകുളത്തോട്ട് കിട്ടുവോ?
ആഹ്
ആഹ് ഇപ്പാണോ ജോലികിട്ടാ ഒത്തിരിനാള് കൊണ്ടേ ഒണ്ട അമ്മക്ക് ജോലി. കൊച്ചുങ്ങളൊക്കെ എന്തെ ആഹ്
ഉം ഉം ഉം വ വാപ്പി കൊറെ നാളായ പോയിട്ട്
പക്ഷേ ഒത്തിരിനാള് ഗൾഫിലായിരുന്നു പിന്നെ നാളിലണ്ട് പോണില്ലാന്ന് പറഞ്ഞ് ഇപ്പൊ പിന്നെ പോയി ഇപ്പൊ ഒരു വർഷം ആകറായി പോയിട്ട്
ആഹ് ആഹ്
പിന്നെ
കേട്ടില്ല
പിന്നെ വേറെ എന്നാന്നെ വിശേഷം?
ഉം വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ?
ബല്യ കൃഷി അങ്ങനെ കൃഷിയായിട്ടൊന്നും ഇല്ല
ചെറുതായിട്ടല്ലേ ഇവിടെ അച്ഛന്റെ അമ്മ ഇങ്ങനെ ചെറുതായിട്ട് ഓരോന്നൊക്കെ ചെയ്യും
ഉണ്ട മുളകോ അങ്ങനെ എന്താണ്ടൊക്കെയോ ഉണ്ട്
ഉം അങ്ങനെ ചെറുതായിട്ടേ ഉള്ളൂ ചീരയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ശീയും കാര്യങ്ങളൊക്കെ ഉള്ള് അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല
ആഹ് ഇവിടെയും ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോത്തോന്നില്ല അവര് വെള്ള ഒഴിക്കൊക്കെ ചെയ്യുന്ന കാണാം
ഉം ഉം ഞാനും അങ്ങനെയാ ഉം ഉം ഞാനും അങ്ങനെയൊക്കെ അല്ലാതെ ഞാനും എങ്ങോട്ടും പോവാറൊന്നുല്ല
ഇപ്പ എങ്ങനെ വീട്ടിൽ തന്നെ അങ്ങ് ഇരിക്കന്നോ? എവിടെേയും പോവാത്തു ക്ലാസ് തുടങ്ങിയില്ലല്ലോ
വീട്ടില് തന്നെയാണു ചോദിച്ച അല്ല എണീച്ച് വരുമ്പോ തന്നെ ഉച്ചയാകും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടേലും ഒക്കെ പോകും അല്ല് എന്താ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ
ഫുഡൊക്കെ ആര് ഉണ്ടാക്കും?
ഫുഡ് ഇപ്പം അമ്മ ഉള്ളത് കൊണ്ട് അമ്മ ഉണ്ടാക്കും, അല്ലാത്തപ്പം അച്ഛൻ്റെ വീട്ടിൽന്ന് കഴിക്കും
ആഹ് ഇപ്പ അമ്മ നാട്ടിലുണ്ടാ
ആഹ് ഉണ്ട് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പോവാത്തൊന്നുല്ല അങ്ങനെ പ്രത്യേകിച്ച്
ആഹ്
ഉം ചെലപ്പോ ഇങ്ങനെ അടുത്തൊക്കെ പോകും അത്രേ ഉള്ളൂ
കുട്ടരകള്ളൊക്കെ പോവ
ഉം പിന്നെ ഞങ്ങളെല്ലാരും കൂടെ എവിടെലും ഒക്കെ പോയലായി
ആഹ്
ഉം ശരി ശരി ഉം ശരി